ഹലോ.
ആ എന്തൊക്കെയാ വർത്താനം.
ഉം നല്ല വിശ നല്ല വിശേഷങ്ങൾ തന്നെ.
ആ എന്താ പരിപാടിയൊക്കെ കയ്ഞ്ഞോ മഴയൊന്നുല്ല. മഴയുല്ല വെയിലുല്ല രണ്ടുംകെട്ട നെലയിലാണ്.
ഇന്നലൊകെ ഞങ്ങക്ക് നല്ല വെ മഴയായി ഇന്ന് പക്ഷേ ഇത് കണക്ക് വെയിലുണ്ട് അങ്ങനെ വല്യത്. ആ ഇന്നലെ ഉച്ചവരെ നല്ല മഴയായിരുന്നു ഉച്ചകയിഞ്ഞെനശേഷം വെയിലുണ്ടായിരുന്നു.
ഇവിടോന്നും അങ്ങനെ മഴ വല്ലാതല്ല കിട്ടണില്ല. ഒന്നോ രണ്ടൊക്കെ മഴയ ആ കൊറവാണ് രണ്ട മൂന്നാല് മഴയക്ക. ളു ശെരിക്കൊന്ന് കിട്ടീട്ട് എലൊടത്തും മഴയാണ് ഇടിയാണ് കാ ട്ടാണ് ന്നൊക്കെ പറഞ്ഞങ്ങെവിളിക്കാന്നലാതെ ശരിക്കങ്ങട്ട് കിട്ടീല. ന്തക്ക്യ ന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞോ.
കയ്ഞ്.
ഉം ഫുഡൊക്കെ റെഡിയായീലെ ഇല്ല പഠിക്കല്ല ഹൗസ് വൈഫാണ്.
ഉം കുട്ട്യേളൊക്കെ ണ്ടോ
ആ ഒരു മോൻണ്ട് രണ്ടര വയസ്സായ ഒരു മോൻണ്ട്.
അങ്കൻവടിലൊന്നും ആയില്ലല്ലോ?
ഇല്ല ഇല്ല ഇങ്ങക്ക് എങ്ങനാ?
മക്കള് വൽ വല്ല്യ വല്ല്യ വല്ല്യ കുട്ടികള. കോളേജി പഠിക്കുന്നവരാ ഉം പഠിക്ക പഠി--. രണ്ട് പേര് ഒരു മോനും ഒരു മോളും.
ആ കല്യാണയോ ഓല്തൊക്കെ?
പഠിക്കുവാണ് ഉം ജോലിയൊക്കെ ആട്ടെ. ഒരാൾ രണ്ടു പേരും പ്രൊഫഷണൽ കോഴ്സിനാണ്.
ആ അങ്ങനെയാണ്.
ജോലിയൊക്കെ ആയിട്ടെ നമ്മൾ നോക്കുന്നൊള്ളൂ അങ്ങൻത്തൊള്ള ചിന്തന്നെ ഒള്ളൂ. ബിസിനസ്സാണ്. ഉം നാട്ടിലാ നാട്ടിലാ അല്ല നാട്ടിത്തന്നെ.
ങ്ങള് ജോലി എന്തേലും ചെയ്യണ്ടോ?
ജോലിയൊന്നുല്ല.
ആ കൊഴപ്പില്ല ആ നമ്മള് പഠിച്ചാല് നമ്മക്ക് വെ ട്ടില് ജോലിണ്ട്റഞ്ഞില്ലേ അയിലും വലിയ ജോലിയാണ്.
ആ സത്യാണ് എന്തോരം ജോലി ചെയ്താലും തീരുവോ അതുല്ല നോക്കുന്ന എല്ലാം ജോലിയ നമുക്ക് മഴയൊക്കായാ പിന്നെ പറമ്പ് മൊത്തം പുല്ലാവും അങ്ങ് ജോലി തന്നെ.
ആ ആ വീട്ടില് കൃഷി എന്തേലു
ആ കൃഷിയക്കെണ്ട് അത്യാവശ്യം ച്ചേല്ലാ ഉണ്ട് കൃഷി അന്നിട്ട് നമുക്ക് സമയം തികയത്തില്ലടാ. കൃഷിയും കാര്യക്കെയൊണ്ടായണ്ടേ അങ്ങനെയാ. ടൈം പോം കൊറച്ച് ദൂര മക്ക്‌ നമ്മളന്നെ റബ്ബറൊ ക്കെണ്ട് വെട്ടാൻ.
ആ ആ
അത് നമ്മടെ പറമ്പിലല്ല ആ നമ്മള് താമസിക്കുന്നിടത്തല്ല കൊറച്ച് ദൂരയാ. പിന്നെ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ നോക്കാൻ പോണം വെട്ടിയിടാനാളുണ്ട്. വെട്ടും റബർ വെട്ട് ആര വന്ന് റബ്ബർ വെട്ടിയിടും പിന്ന കാറേ എടുക്കാനൊക്കെ പോണം. ആ കൊറച്ച് സ്ഥലോണ്ട് അന്നരം അത് തന്നെ നല്ല ജോലിയ.
ആ ല്ലെ നമ്മുക്കായിട്ട് കൊറച്ച് വരുമാനണ്ടെങ്കിലും അത് തിയല്ലോ.
ആ അത് കൊറച്ചേ ആ നടക്കുന്നത്. അതെന്ന് പറഞ്ഞാലേ കൊറച്ച് നെരപ്പുള്ള പുരയിടല്ല ഇങ്ങനെ കുന്നും മലയാണ്. കേറി എറങ്ങി പാലെടുക്കുമ്പ തന്നെ നമ്മക്ക് എക്സർസൈസായി പിന്നെ വേറൊരു ജോലിയും ചെയ്യേണ്ടി വരത്തില്ല ഞാന് വേ പിന്നെ ജിമ്മിനൊന്നും പോണ്ട.
ആ ഉം അതന്നെ എക്സൈസസല്ലേ ഒരസുഖല്ലങ്കിയമ്മക്കന്നേ ഇതാണല്ലോ.
ആ കൊഴപ്പില്ല നമ്മക്ക് ചെയ്യാനേ ഉള്ളൂ വെട്ടി എടുത്തോണ്ട് കറ ഒഴിച്ചു വെക്കും പിന്നെ അങ്ങനെയൊക്കെള്ള ജോലി യാണ് അതാ ഞാൻ പറഞ്ഞെ വീട്ടിതന്നെ ശരിക്കും ജോലിയൊണ്ട് പിന്നെ അത്യാവിശ്യം നമ്മടെ പ പറമ്പിലത്യാവശ്യം കൃഷികളൊക്കെണ്ട്.
ആ പെഡ്ങ്ങള് വീട്ടിലൊറ്റക്കാണോ താമ അതോ തറവാട് അങ്ങനെയാണോ?
അമ്മയൊണ്ട് കൂടെ. ഹസ്ബന്റും ഒണ്ട് മക്കളുണ്ട് തബന്റെ കറയെടുപ്പൊക്കെ നമ്മടെ ജോലിയാണ്. ഉം അങ്ങനെ ജോലിക്കൊന്നും ഒരു കുറവൊന്നു ഇല്ല
ഹസ്ബൻ്റിന് ആരൊക്കെണ്ട്
അവിടെ ചേ മൂന്ന് ചേച്ചിമാരുണ്ട്
ആഹ് അവരൊക്കെ കല്യാണം കഴിഞ്ഞക്കുല്ലേ
രൊക്കെ ഉം ചേട്ട്നാണ് ഏറ്റോളേത് ഹസ്ബൻ്റാണ് റ്റെളേത്
ഇങ്ങള് ക്രിസ്ത്യൻസ്
അല്ലല്ല അല്ല ഹിന്ദുവാ ഉം ഉത്സവങ്ങളൊ
അല്ല സംസാരം ഇങ്ങനെ കേൾക്കുമ്പോ നെ ക്രിസ്ത്യൻസിനും അങ്ങനെ ഒരു പ്രത്യേകതേണല്ലോ
ഉംഹും അത് ഓരോ ജില്ലക്ക് അവിടെ ഓരോ വ്യത്യാസല്ലേ അതാ നമ്മള് കൊല്ലം ജില്ലക്കാര
പിന്നെ വേറെന്തെക്ക്യാ
പിന്നെ അങ്ങനെ ഹ് വീട്ട്ല് കൃഷ്യൊക്കെ ഇണ്ടോ
കൃഷിന്ന് പറയാൻ മാത്രം ഒന്നുല്ല അമ്മളതായി എല്ലാ ആവശ്യങ്ങൾക്കും മത്തന് കുമ്പളം വാഴ വെണ്ട അതേപോലെ ങ്ങനെ ആഹ് ചെറു ചെറു തായിട്ട് ഇമ്മങ്ങനെ കുയ്ച്ചിടും ഇൻക്കാണെങ്കി അഒന്നും നോക്കാനും സമയല്ല കുട്ടി ർതല്ലേ പ്പം പ്പൊറങ്ങ്യേക്കാ ആ ഒരു ഗ്യാ ങ്നെവിളിക്കണ് ഉം ഒനയ്ക്കൂലേ തീരെ സമ്മയ്ക്കൂല
അല്ല ഇയ്യൊഒരു പ്രായത്തിലെപ്പഴും നമ്മുടെ സ്രദ്ധ വേണം ഓരോ കുഞ്ഞുങ്ങളോരോ ഓരോന്നൊക്കെടുത്ത് വിഴുങ്ങി എന്തരെല്ലാം ആക്കും സ ത്തെ വെള്ളോം ബക്കറ്റ്ലൊക്കെ വെള്ളോക്കെ പിടിച്ച് ഒന്നും വെക്കരുത് കുഞ്ഞുങ്ങളെ നിമക്കിഷ്ടം പോലെ ഞാൻ എന്റെ മക്കളൊക്കെ കുഞ്ഞാരിക്കും
ഓന്റെ കൂടെങ്ങനെ ഇരിക്കണം കളിക്കാൻ ഒരാൾണ്ടെങ്കി ഭയ്ങ്കരഷ്ടാ ഒന്നാമത് വീട്ടില് ഒറ്റ ക്കായതുകൊണ്ടേ കളിക്കാൻ ആളില്ലല്ലോ പ്പോനൊറ്റക്കൊള്ളു ഹസ്ബൻഡ് ഇവിടെ നാട്ടി തന്നെ ബാർബർ ആഹ് ഞങ്ങള് ബാർബർ ഫാമിലിയാ ഇവിടെ ഇപ്പ്യായാലും ന്റെ ഉപ്പ ങ്ങളടെ ഫാമിലി എല്ലാരും പിന്നെ ഇമ്മാൻ്റെ വീട്ടിലായാലും എല്ലാരും ഹും
ഉം ഷോപ്പ് ഇട്ടിട്ടുണ്ടോ
ആഹ് ഷോപ്പിണ്ട്
ഹും
ചേച്ചിക്കാരൊക്കെണ്ട്
എനിക്കും ചേച്ചിയുണ്ട് ഒരനിയനുണ്ട് അങ്ങനെ അച്ഛനും അമ്മെയൊക്കെണ്ട് അവരു ദൂരെയാണ് നല്ല പ്പൊഴൊക്കെ പോവും ഇടക്കൊക്കെ അങ്ങോട്ട് പോവും
ആഹ് ആഹ്
ഉം അങ്ങനെക്കെ പോന്നുണ്ട് പിന്നെ അനിയനും ഫാമിലിയൊക്കെ വല്ലപ്പോഴും ഇങ്ങോട്ടും വരും
ആഹ്
ഉം കൊ അനിയന്റെ കൊച്ചു മക്കളാ ചെറ്യെ മക്കളാ
ഉം
ഉം പിന്നെ വേറെ നമുക്ക് നിങ്ങള് ഉച്ചക്കൽത്ത് തിന്ന് ചക്ക എരിശ്ശേരി വെച്ചു മീനൊന്നും കിട്ടീല
ന്നെങ്ങന്യാ
ചക്ക ഇങ്ങനെ ലൂസ് സായിട്ട് വെക്കും കട്വൊക്കെ കട്വൊക്കെ വറുത്തിട്ട് തേങ്ങ ആഹ് തേങ്ങര് ച്ചിട്ട് തേങ്ങ നല്ലായിട്ട് അരക്ക് അന്നിട്ട് തേങ്ങ മൂപ്പിച്ചിട് ആഹ്
ജീരകോം പച്ചമുളകും അതു മാത്രട അതോ വേറെന്തേലുടോ
ജീരകം പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മുളകൊടി ഇച്ചിരി കുരുമുളക് അതെല്ലാം പിന്നെ തേങ്ങ നല്ല നൈസായിട്ടങ്ങരക്ക ഉം അരച്ച് കൊറച്ച് വെള്ളം പോലെ ആഹ് പിന്നെ എന്നിട്ട് വറ് ത്തി ഇടുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കൂടെ തിരികി അതുകൂടെ മൂപ്പിച്ചങ്ങിടും.
ആ ആഹ മറ്റേ ഇരിശ ആ മത്തന ഇരിശ ശേരിയ ഒക്കെ ഉണ്ടാക്കണ പോല്ലേ ല്ലെ മത്തന് ആ ആ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിട്ടില്ല. മറ്റേ ചക്കക്കൂട്ട ഞങ്ങള അവിടെ ചക്ക പുഴുക്ക് ചക്കക്കൂട്ട കുട്ടന്ന് പറയും തേങ്ങയും ഇഞ്ചി വെളുത്ത എ വെളുത്തുള്ളി പ പച്ചമുളക് മാത്രള്ളുടെ ജീരകെ ഇട്ടിട്ട് ങ്ങനെ ഉണ്ടാക്ക അല്ലാതെ നോക്കിട്ടൊന്നുല്ല ഇഞ്ചില്ല ഇഞ്ചില്ല ഏ ഇഞ്ചില്ല വെളുത്തുള്ളി
ചോദിച്ചത് ആ അതാണ് ചക്കടെ വെളുത്തുള്ളി തോന്നയിട്ടാ ഗ്യാസും എന്നൊക്കെ നല്ലതന്ന് പറയാം ചക്കക്കൊട്ട് ഗ്യാസ് ഉള്ളത
ആ നറച്ച് ചക്കൊക്കെ ഉണ്ടോവടെ
ഓ ഇഷ്ടം പോലുണ്ട് ചക്ക
ആ ഇപ്പൊ ചക്ക മാങ്ങ റംപൂട്ടാനെ അയിന്റെ
ഉം ഉണ്ടു പക്ഷെ കാ പിടിച്ചില്ല.
ആഹ ആഹ കാ പടിച്ചിട്ട് കുറച്ചക്ക കൊടുത്തയാക്കോൻ ണ്ടി
ആ കോടുതയക്കാം നിങ്ങക്ക് റമ്പൂട്ടാൻ ഉണ്ടോ നട്ടിട്ടുണ്ടോ?
ഇന്റെ കുട്ടിയാണെങ്കിൽ അയിന്റെ ആളാണ് ഭയങ്കര ഇഷ്ടാണ്. കുട്ടിക്ക്
പക്ഷെ അത് കൊടുക്കുന്ന ഭയങ്കര സൂക്ഷിവേണം ആ ആ കുരുവങ് ഇറങ്ങിപ്പോക്കും ആ അതെന്ന് പറഞ്ഞാ ചെലത്-
ആ ആണല്ലേ അതല്ല ചെലതെ ഉം കൂഴയുണ്ട് അന്റെ വരിക്കയ ഉണ്ടല്ലോ ചിലതാന്നേ കുറുവേനാത്തൂനേ ട്ട് വര് ആ ആ അത് അറിയാതെങ്ങു വിഴുങ്ങി പോകും. അത ശ്രദ്ധിച്ചു കൊടുക്കണോന്ന് പറയുന്നേ പക്ഷേ എല്ലാവരും പറയുന്ന അത്രയും വേടിക്കണെങ്കിൽ നല്ല വിലയാ പക്ഷെ അതിന വേണ്ടി തിനകത്ത് തിന്നാനൊന്നും ഇണ്ടല്ലേ
ഔ പക്ഷെ നല്ല നല്ല ഫ്രൂട്ട്സുകള് വാങ്ങാൻ ആൾണ്ടാകുമ്പോൾ ഒൽ പൈസ കൂട്ടുല്ലോ എങ്ങനെയാണല്ലോ ആ കിലോക്ക്പ്പോ അത്രേ ഇരുന്നൂറ്റി എമ്പതൊക്കെയ ഉള്ള ഇനി ആയിനി ഇരുന്നൂറ്റി എമ്പത് ആ ഇപ്പൊ ഇരുന്നൂറയിക്ണ്
ഇരുന്നൂറ ആയിരികക്ക്ണ് നമ്മളത് വെടിച്ചുകൊണ്ടനിട്ട്തിന്റെ ആ നമ്മള് വെടിച്ച്കൊണ്ട നെന്റെ തോ കളഞ്ഞ് പിന്ന ആ കുരുവും കളഞ്ഞ് അതിനകത്ത് പിന്നെ തിന്നാൻരു ശകലം അല്ലെ ഉള്ളു.
ആ ആ എന്നാലും നമ്മുക്ക് ഒരു പു തിയാവുമ്പോ പിന്നെ സീസൺ ഫ്രൂട്ട് ആവുമ്പളേ നല്ല ഇതുവാണല്ലോ അധികം മരുന്നൊന്നും അടിക്കാതെ
ആ വരുന്നതല്ലേ പക്ഷെ അത് നമ്മുടെ നമ്മുടെ കാലാവസ്ഥയെ നല്ലപോലെ കിളിക്കുന്നു. നമ്മുടെ എല്ലാ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് ആ കടകളിലും പിന്നെ ഫ്രൂട്സായിട്ട്എല്ലാം ഇങ്ങനെ വെച്ചേക്കുന്ന കാണാം കണ്ടിട്ടിലെ കാണൻ
രസമാണ് വക്ക് ഇങ്ങനെ
വച്ച അതുപോലെ ഞാ ഞാ റപ്പഴോന്ന് പറഞ്ഞ അറിയാമോ മ നീല കളറും മുന്തിരിടെ കൊറച്ചൂടെ വലുത് മുന്തിരി മുന്തിരി ഗ്രേപ്സ് ഇല്ലേ മുന്തിരി ആ അതിന്റെ കുറച്ച് വലുത്
അ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാന്നല്ലാതെ കണ്ട്ക്ണ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരോ വീഡിയോ അപ്പൊ ശരി ങ്ങനെ കാണാ
നമ്മുടെ പറമ്പില്ലുണ്ട്
ആഹ്
ആ പിന്നെ ക്ഷേ നല്ല ടേസ്റ്റ മധുരവും പുളുപ്പും എല്ലാം കൂടെ പക്ഷെ ഒരുപ പാട് കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാക്കക്കെ നീല കളറാവും നീല കളറല്ലേ ഇത് ഞാവൽപ്പഴന്ന് ഞാവൽപ്പഴ തന്നെ നിങ്ങള് പറയുന്ന ഞാറപ്പഴംന്ന് പറയും നിങ്ങള് ഞാവൽപ്പഴ ഴന്നൂറ് ല്ലേ
ആഹ് ഞാവൽപ്പഴത്തിന്റെ വേറൊരു താ തോന്ന്ണ് അതേപോലെ തന്നെ ചെിലേത് വെള്ളം ണ്ടാവും അങ്ങനെയാ
വെള്ളം ഇല്ല ഒരു മാംസം പോലെ ഒരു ഫ് ഫ്ലഷ കണക്ക്
ആ ഞാവൽപ്പഴം ന്ന് ഞങ്ങള വിടെ പറയും പ ക്ഷേ വേറൊന്ന് ഞാർപ്പഴേന്ന് ഞാൻ കേട്ടക്കണ് അത് വെള്ള കളറായിട്ട്
അല്ല ഞങ്ങള് ഈ ഞാവൽപ്പഴം തന്നെ നിങ്ങള് ഞാവൽപ്പഴം എന്ന് പറയുന്നത് ഞങ്ങള് ഞാറപ്പഴം ന്ന് പറയുന്നേ ആ അതെന്നെ ആ ഓരോ രീതിയിലല്ലേ പറയുന്നത് ആ ശരിയെടാ എന്നാ വിളിക്കാം ശെരി ഒക്കെ